ഹലോ കേക്കാവോ എന്തോകേ ഇപ്രാവശ്യം ഹോബിസ് എ ന്തോകേ
ഫുട്ബോള്, സൈക്ലിങ് പിന്നെ റീഡിയോ ഗെയിംസ് കളിക്ക
ആണല്ലേ ആ ഞാനൊങ്ങ ചെയ്യും പിന്നെ റീഡിങ്ങും, ആനിമേ, ബുക്സ് ഗെയിംസൊക്കെ കളിക്കൊ ഒരുപാട് സിനിമയൊക്കെകാണോ?
എന്താ പറഞ്ഞേ ഉം ആ സിനിമ കാണും.
കാണുന്ന്.
ആ അതെ കാണും കാണും.
ഏ സിനിമ ലാസ്റ്റ് കണ്ട
ബാലൻന്ന് പറഞ്ഞ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടതാ ആഹ് മലയാള സിനിമ.
ആന്നെക്കൊള്ളാവോ എന്തുവാ കഥ എന്തുവാ അത്.
കഥ ന്ന് വെച്ചാ ഉമ് ആദ്യം ഒരു ആദ്യം കാണിക്ക്യാന്ന് വെച്ചാ ഒരു സ്ത്രീ ഏ കുട്ടിയും ജയിലിലിങ്ങനെ ആ ജയിലിങ്ങനെ കഴിയുന്നതണ് കാണിക്ക്
ആ
ആ സമയത്ത് അവിടെ ജയിൽന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് പോലെ വർക്ക്യ്യുന്ന ഒരു പെണ്ണ്ണ്ട്
ഓ
ആ പെണ്ണിന് പൊളിറ്റീഷ്യൻ അയിച്ച് നല്ല കണക്ഷൻ ഉണ്ട്
ആണല്ലേ ന്നിട്ട്
നിക്കോ
കേക്കൊക്കെ പറഞ്ഞോ ന്നിട്ട് കാശുണ്ടോ ന്നിട്ട്
നല്ല കണക്ഷൻ ഉണ്ട് അപ്പം ആ പൊളിറ്റീഷ്യൻ ഒക്കെ വെച്ച് ആ പെണ്ണിനെ എങ്ങനെങ്കിലുക്കെ റെലീസ് യ്യും എന്നിട്ട് റിലീസ് ആയി കഴിഞ്ഞ പാടം ഓളോട് പറയും ഇവളെ വിളിക്കണം എന്ന് പറയും.
ആ എന്നിട്ട്?
ക്ക് കൊടുക്കും
ഓ
നമ്പർ കൊടുത്ത് ഉം അവസാനം നമ്പർ കൊടുത്തപ്പം ഇവിള് എന്തെയ്ത് ജയിലിൽ നിന്ന്റങ്ങിയ പാടും ഈ ഇതും കാടും അ നമ്പറും കീർ കള എന്നിട്ട് ഇവടെ എവിടെയെങ്കിലൊക്കെ വേറെ എവിടെയെങ്കിലൊക്കെ യാത്ര ചെയ്യും
ആണല്ലേ
യാത്ര ചെയ്ത് ഏഹ് അതിനു ശേഷം ആഹ് ഒരു ചായക്കടയിൽ കയറും ചായക്കടയിൽ കയറി ഫുഡ് കയ്ച്ചിട്ട് പൈസ ഇല്ലാന്ന് പറയുന്നു
ആഹ് എന്നിട്ട്
അപ്പം അവിടുത്തെ ചേട്ടൻ പറ ചേട്ടനൾ പറയണ്ടെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ തരുന്ന് പറഞ്ഞു ചേട്ടൻ ജോലി കൊടുത്തു ജോലിഎടുത്തതിന് ശേഷം ആ ചേട്ടൻ പറയും എന്റെ മോളും ആമ്മ ചെറിയ മോനായിട്ട് നീ ഇവിടെ കഴിഞ്ഞന്ന് പറയും പക്ഷെ നമ്മള് അത് പിറ്റേ ദിവസം അവള് ചാവി അവിടെ വെച്ചിട്ട് പോകും കാരണം അവക്ക് സ്വന്തായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം
ആഹ് കേട്ടിട്ട് നല്ലാതെന്ന് തോന്നുന്നു തുടക്കം കേട്ടിട്ട് നിങ്ങള് പുതിയ ഈയിടയ്ക്കിടക്കതാണോ ഈ സിനിമ
ആഹ് ഇങ്ങ് ഇടക്ക് ഇപ്പ കൊറച്ചായിട്ടേള്ളൂ ഇറങ്ങീട്ട്
പറയതെ കേട്ടാതാൾക്ക് ബാലൻ എന്നൊക്കെ പറഞ് ആര്ടാ സിനിമേത്
ഇ ടൊവിനോയാണ് മെയിൻ ക്യാരക്ടർ ഒരു കുട്ടിയാണ് പക്ഷെ
ആണല്ലേ
മെയിൻ ക്യാരക്ടർ ഒരു കുട്ടിയാണ് പക്ഷെ ടോവിനോ ആണ് മുന്നായിട്ട് ഇതായിട്ട് വ ങ്ങനെ ലാ അവസാനം ടൊവിനോ ആട്ടോന്ന്
ഇംഗ്ലീഷ് സിനിമ കാണാനുണ്ടോ
ഇംഗ്ലീഷ് സിനിമ കുറവാണ്
ആണല്ലേ ഞാനിപ്പോൾ ഈ അടുത്തണ്ടത് ദ റിച്വൽ എന്ന് പറഞ്ഞട്ട് ഇംഗ്ലീഷ് സിനിമ രണ്ടായിരത്തി പതിനേറില് ഇറങ്ങിയ ആഹ് ഇച്ചിരി ഹൊറർ ബേസ്ഡാ അത് നോർസ് മിത്തോളജി എന്ന് പറഞ്ഞൊരു മിത്തോളജി ഉണ്ടല്ലോ അതിനകത്തുള്ള ഈ സ്യൂസും ലോക്കി ആഹ് ആഹ് കഥാപാത്രങ്ങളെ
ആഹ്
അപ്പ ലോക്കിക്ക് ലോക്കിയുടെ ഒരു കുട്ടിയായിട്ടാണ് ഒരു ക്രീച്ചറിന്റെ കാണിക്ക് രാക്ഷസിന് പോലെ രാക്ഷസൻ ലോക്കിയ. ദെയവു ആണ് അടുത്ത മിത്തോളജിയിലുള്ള നോർസ് മിത്തോളജിയിൽ അതിന്റെ ഒരു. കുട്ടിയ ആയിട്ടുള്ള ഒരു സ്ഥാനമാണ് രാക്ഷസൻ പോലുള്ള ഒരു ജീവിയണത് രാക്ഷസൻ എല്ലാ നല്ല രാ ജീവി അതിനെ ഒരു കാട്ടിലാണ്.
ആഹ്
ഈ കാട്ടില് ഒരുപാട് മനുഷ്യൻ താമസിക്കുനുണ്ട്. ഒരു കാട്ടിലാണ് ഈ ജീവി താമസിക്കുന്നത് ഈ രാക്ഷസനെ പോലെ തോന്നിക്കുന്ന ഒരു ജീവി.
ആഹ്
ജീവിയാണെങ്കിൽ ഒരുപാട്. ആൾക്കാർക്ക് ദൈവത്തിനെ പോലെ ഈ ആൾക്കാരെല്ലാം ഇതി ഇങ്ങനെ പൂജിക ഒകൊ ചെയ്യും. ലോക്കൃ ഒരു ദൈവമാണ് ഈ നോർസ് മിത്തോളജിയിലെ.
ആഹ്
ഗ്രീക്സി ലൊക്കെ യൊള്ള നോർസ് മിത്തോളജി എന്ന് പറയുന്ന അവരുടെ ഒരു ദൈവമാണ് ലോക്കി, യൂത്ത് ഇപ്പം പറഞ്ഞ ആൾക്കാര്
ആ ഓക്കെ
ആ ആ ഇപ്പൊ ലോക്കിയുടെ ഒരു മകനായിട്ട് വരും. ഈ ഞാൻ പറയുന്ന ജീവി. ഒരുപാട് ശക്തിയൊക്കുള്ളരു ജീവിയാ, ആ മകനാണ്. ഒരു മൃഗം പോലെയാണ് അത് കാണാൻ. നമുക്ക് മൃഗം പോലെ തോന്നും. നാല് കാലൊക്കെയുള്ള കൊമ്പക്കെ ഉള്ള ഒരു വലിയൊരു ജീവിയാ ഒരുപാട് ശക്തികളൊക്കെുണ്ട് മനുഷ്യന്മാരെയൊക്കെ മാനിപ്പുലേറ്റ് ഒക്കെ ചെയ്യാൻ
ആഹ്
ഒരു വലിയ കാട്ടിൽ താമസിക്ക അപ്പ അവിടുത്തെ കാട്ടിലെ ആൾക്കാരെല്ലാം ഇതിനെ പൂജിക്ക വെളി എല്ലാം ഈ കാട്ടിലെ ആ നാട്ടുകാരൊക്കെ ഇതിനെ പൂജിക്കും. ദൈവമായിട്ട് ഈ ജീവീനെ വെളിന്ന് വരുന്ന ഈ ട്രക്കിങ്ങിനൊക്കെ വരുന്ന ആൾക്കാരില്ലേ, ഈ ഫോറസ്റ്റ്ക്കെ ടൂറിന് വരുന്ന ആൾക്കാര്. അവരെയൊക്കെ ഈ ജീവി പിടിച്ചു തിന്നും.
ടൂറിസ്റ്റ് ഒക്കെ വരുന്നത്.
ടൂറിസ്റ്റിനൊക്കെ ഈ നാട്ടകാർ സഹായിച്ച് ഈ ജീവിക്കങ്ങ് ഇട്ട് കൊടുക്കും. ജീവി പിടിച്ച് തിന്നും. അതാ കഥാ.
ഇചിരിയൊരു കഥയാണ് ചെറുതാ പറയുന്നത്.
ബ്രോ, ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്ന
ആ അതെ അതെ യാത്ര ചെയ്യാ ഒരുപാട് ഒന്നും ചെയ്യയില്ല. ആഗ്രഹണ്ട്
ആ എനിക്ക് ഒരുപട് ആഗ്രഹമുണ്ട്. നീ ചെയ്യാനൊ ചെയ്യണം ഒരുപാട്. കോളോ ട്രിപ്പ്ക്കെ പോകാൻ പ്ലാനുണ്ട്.
പോവാൻ എവിടെയാ ഉള്ള.
ജമ്മു കശ്മീർ.
ജമ്മു കാശ്മീറാ, ആ ഓക്കെ, ഓക്കെ, ബ്രോ എന്തിനാ പഠിക്കുന്നേ?
ഞാനിപ്പോ ബിടെക്കിന്. പഠിക്കാ.
ബിടെക്, എത്രാമത്തെ ഇയറ?
തോട് ഇയറ്
ഉം
ജീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യണോ അതോ ഇനി വെളിയിലോട്ട് അബ്രോഡ് പോയി പഠിക്കണോഎന്ന്. ഒരു ഡൗട്ട് നിക്കുവാ ഞാൻ. ഇന്ത്യ നിക്കണോ അതോ അബ്രോഡ് പോണോ എന്നൊക്കെ, ചാൻസിന് വേണ്ടിയേ. ആണല്ലേ
പക്ഷെ എനിക്ക് അബ്രോഡ് പോകുന്നതിനെ പറ്റി വലുതായിട്ട് അറിയത്തില്ല. പിന്ന ഏത് കൺട്രിയാ നല്ലത് എങ്ങോട്ട് പോണം എവിടെ ആയിട്ട് സ്കോപ്പ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്സിന്
ഓക്കെ, ആ അയർലഡ് സ്കോട്ട്ലാൻഡ്, ഈ യൂറോപ്യൻ കൺട്രീസാണ് കൂടുതൽ പെട്ടന്ന് തോന്നുണു.
ആണല്ലേ ഈ അയർലൻഡിലൊക്കെ എങ്ങനെയാ, ഈ ഈസി ആയിട്ട് കിട്ടു വോ, ഈ സ്കോളർഷിപ്പ് ഒക്കെ ഒണ്ടാകത്തോ ഫുൾ നമ്മൾ പൈസ ഇറക്കി പഠിക്കണോ.
മാത്രമാണ് ഇതിന് സ്കോളർഷിപ്പ് കൊടുക്കുന്ന രാജ്യം വേറെ അങ്ങനെ രാജോന്നു ഇല്ല
ആണല്ലേ ജർമ്മനി മൊത്തം അപ്പം ജർമ്മനി പോവാൻ ജർമ്മനിയൊക്കെ പഠിച്ച് പിന്നെന്തുവാ എക്സാം
ജർമ്മനി രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ഐ എൽ ടി എസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വെച്ചവ്ടെ പഠിക്കാം മാത്രം വെച്ച് പഠിക്കാം
ആപ്പൊ ഞാൻ കോളേജ് പഠിക്ക്പോ തന്നെ ജർമ്മനി കൂടെ പഠിട്ട് പിന്നെ അതി ടെസ് ക്ലിയർ ചെയ് കോളേജ് കഴിയുമ്പോം ജർമ്മനി പോവാൻ ശ്രമിക്കണല്ലേ?
ആ
അതായിരിക്കിച്ചൂടെ നല്ലത് നീ കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ ജർമ്മൻ പഠിക്കാൻ നിന്ന ഒരുപാട് സമയം എടുക്കൂല്ലേ
മ് ബ്രോ ഇനിയെന്താ പ്ലാന്
ആ എം ട്ക ഒക്കെ എടുക്കൻ പ്ലൻ ഗേറ്റേക്ക് നോക്കാന്ന് വെച്ചിരുന്നേ ഗേറ്റ് എന്തായാലും പ്രെപറയാൻ തുടങ്ങയില്ല ഗേറ്റ് ഭയങ്കര പാടല്ലേ പക്ഷേ ഗേറ്റിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ
ഗേറ്റ് എഴ്തിയ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒണ്ടെന്ന് തോന്നുന്നു അല്ലേ?
ആ വീഡിയയിലെ കൊറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയിണ്ട്.
അതെ അതെ ഗേറ്റെഴുതി ഗവൺമെന്റ് ജോലിയിലൊക്കെ ഡയറക്റ്റ് ഈ ഇന്റർവ്യൂ സെക്ഷനിലോട്ട് വിളിക്കുന്നത് ഞാൻ കേട്ടാ ഈ ഡി ആർ ഡി ഒ എന്നൊക്കെ പറഞ്ഞ് ഐ എസ് ആർ ഒ അത് സയന്റിസ്റ്റ് ബി ലെവൽ ജോബ്സിലൊക്കെ ഗേറ്റ് ടോപ്പ് റാങ്കള്ള പിള്ളേർക്ക് ഡയറക്റ്റാണ് എന്തുവാ
ഡി ആർ ഡബ്ല്യൂ അതാണോ
ഡിയർ ടി യോ ആ ഡി ആർ ഡി യൊലൊക്കെ ടോപ്പ് ലെവൽ സയന്റിസ്റ്റുംലോക്കെ ഗീത്ത് ടോപ്പ് റാഞ്ച് സ്റ്റുഡൻറ്സിന് ഇൻറർവ്യു ആറ്റന്റ് ചെയ്യാ ഡയറക്റ്റ് ഇൻറവൂ കിട്ടു പിന്നെ ഇന്റർവ്യൂ ട്രാക്ക് ചെയ്ത ജോലിയും കിട്ടും
ബ്രോ എന്തോ ഈ പ്ലാൻസ്
ഞാൻ അതന്നെ അബ്രോഡ് പോവാനാണ് പ്ലാൻ പക്ഷെ
ആണല്ലേ നല്ലൊരു പ്ലാനാണ് സെറ്റിൽ ആവുന്നൊക്കെ
പൈസകയുടെ നല്ല ഇഷ്യൂണ്ട് അവ്ടെ വൺ മന്ത് നിക്കണമെങ്കി എബൗട്ട് വൺ ലാക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട്
ഈ പൈസയല്ലാം നമ്മള് എങ്ങനെയാ? ഇവിടുന്ന് മാനേജ് ചെയ്യോ അവിടെ പോയിട്ട് ഇനി പാർടൈം ജോബാകൊ
ഇവടെ പാർടൈം ജോലി ചെയ്താൽ അവിടെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും ഇപ്പം സർക്കാർ വെച്ചാ അവിടുത്തെ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ട് വന്നിട്ടുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് പാർട്ട് ടൈം ജോലി കൊടുത്തിട്ട് ബാക്കിയുള്ള ഫോറിനേസിന് കൊടുക്കാം പാടുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനവര് വെച്ചിട്ടുണ്ട്.
ആണല്ലേ പക്ഷെ അവടേ ഈ പാർട്ട് ടൈം ജോലി ചെയ്താല് നമ്മുടെ ഈ ഒരു ലക്ഷം ചിലവാെന്നൊക്കെ പറഞ്ഞില്ലേ അത്രയും നമുക്ക് തിരിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ടോ ചിലവൊക്കെ പൂവ്വോ
നമ്മള് ചെലവ് കറക്റ്റവിടെ ഇപ്പം ഈ ഇപ്പം വൺ ലാക്കാണ് ഒരു മന്ത് വേണെങ്കി ആ കറക്റ്റ് വൺ ലാക്കവ്ടെ കയ്യും പിന്നെ കൊർച്ച് മിച്ചണ്ടാവും ഒരു രു തൗസൻ് ത്രീ തൗസന്റ് റുപീസ് അത്രയുണ്ടാവും
അപ്പ അവിടെ ഈ പാർട്ട്‌ ടൈം ചെയുമ്പോ നിങ്ങക്ക് പഠിക്കാൻ സമയം കിട്ടോ? നിങ്ങളിപ്പോ പഠിക്കാൻവേണ്ടിയല്ലേ വേറൊരു രാജ്യത്തോട്ടു പോ പോകുന്നത് തന്നെ നമ്മളവിടെ പാർട്ട് ടൈം ഒക്കെ ഒരുപാട് ചെയ്യ്പത്തേക്കും
എല്ലാ യൂണിവേഴ്സിറ്റിയും ഫോർ അവേഴ്സും ഫൈവ് അവവേഴ്സും മാക്സിമം ക്ലാസ് ഉള്ളു
അത്രയേ ഉള്ളല്ലേ
ബാക്കി ഫുൾ ടൈമും ഫ്രീയാണ് ആ ഫൈവ് ഹവേഴ്സ്ന്നു വെച്ചാൽ ബ്രേക്കൊന്നുല്ലാത്ത ഫൈവ് ഹവേഴ്സാണ് ഡേറക്ടു ഫൈവ് ഹവേയ്സ് നമ്മളെങ്ങനെയാണ് യൂട്യൂബ് ക്ലാസ്സ ണുന്നത് അതുപോലെയുള്ള ഫൈയസ് നമ്മളെ ജസ്റ്റൊന്ന് ശ്രേദ്ധിച്ചില്ലെങ്കിൽ ശ്രദ്ധിക്കില്ലെങ്കിൽ അത് നമുക്കൊരു വലിയ മിസ്സാരിക്ക്യും.
ഓഹ്
ശെരിയെന്ന ബ്രോ ശെരി